എന്തൊക്കെണ്ട് വിശേഷം
നല്ല വിശേഷം അവിടെയോ
ഇവിടെ നല്ല വിശേഷം
ചായുടിയൊക്കെ കയിഞ്ഞോ
ആ ചായുടി ഒക്കെ കയിഞ്ഞു ഉച്ചാമ്പളത്തായി അവിടെ ഉച്ചാമ്പളത്തെക്കായോ
ഓ എല്ലാം റെഡിയായി
ഏ ആവണെള്ളു ആഹ ഉച്ചാമ്പളത്തെക്ക് റെഡി ആയി
ഉം ഇവിടെയും റെഡിയായി എല്ലാ പണി കഴിഞ്ഞിരിക്ക് ഫ്രീ ആയിരിക്ക്ണ്
പണി ഒരുങ്ങീലെ തിരുമ്പാനും കൂടെ ഇണ്ട് മഴ കാരണം ഇങ്ങനെ പഠിച്ചിരിക്ക
ഏ ഇവിടെ അങ്ങനെ മഴയില്ല നേരത്തെ ഇണ്ടായിനി ഇപ്പം കുറവാ
കൊറവാണലേ
ആ
അതോടെ എന്താ തിരുമ്പാ തിരുമ്പി തോരിടാൻ സ്ഥലൊക്കെ ഉണ്ടോ
ആ ഇണ്ട് ഷീറ്റ് ഇട്ടിട്ടിണ്ട്
ഷീറ്റിട്ട്ണ്ട്ലേ ഇവിടെ ഷീറ്റൊന്നുല്ല്യ ആ മുറ്റത്തിന്റെ ആ സൈഡ് കുടഞ്ഞടെ മഴ കാരണെ ഇട്ടാലും നനയുള്ളൂ പെട്ടെന്ന്
ആ ഇവിടെ അലക്കാനും വെഷമല്ല ഇടാനും വെഷം ല്ല ഷീറ്റിന്റെ ഉള്ളിതന്നെ ആയൊണ്ടൊള്ളൊ
ആ മിഷേ
മിഷേൻ മിഷേനിലാലാക്കലില്ല
ഇല്ലാല്ലേ അങ്ങനെ മിഷഷേൻ വാങ്ങിയാലോന്ന് വിചാരിക്കണ്ട്
ഞാനിപ്പ വാങ്ങിയതുള്ളു പക്ഷെ ആ വ രണ്ടായ്ച്ച മറ്റേ ആയുള്ളൂ പക്ഷെ ഇതുവരെ ഉപയോഗിച്ചില്ല
ഇല്ല്യാലേ ആ ഞാനിപ്പോ വേടിക്കാൻ അതിലന്നെ ഒണക്ക
ആ മിഷേനിൽ ആ അലക്കിയിനില്ലേ ഇതുവരെ
അലക്കിയിട്ടില്ല ഒണക്കും അപ്പൊ രണ്ട് അപ്പൊ രണ്ടിനും രണ്ട് ഇത്ണ്ടാവുല്ലേ
ആ സെമി ആ ഓട്ടോമാറ്റിക് അല്ല വാങ്ങിയേ
ആ അതാ നല്ലത് ഞാനും വിചാരിക്കണണ്ട് അങ്ങനത്തൊന്ന് വേടിക്കാൻ ഇവിടെ ഒരു കടയിൽ ചോയ്ച്ചപ്പോ കൊറച്ച് റേറ്റ് കൂടുതലാ പറഞ്ഞേ
ആഹ എനക്കിപ്പം കയ്യാത്തോണ്ട് വാങ്ങിയതാ പ്രെഗ്നന്റാണ്
ആ
അതുകൊണ്ട്
അതെ കല്ല്മ്മേ തിരുമ്പാനാ ബുദ്ധിമുട്ടാണല്ലോ
ആഹ പക്ഷെ എനക്ക് കല്ലിൽ കല്ല് ശെരിയാവു. ഉം എന്തെങ്കിലും നന്ന കഴി കാതിരിക്കുമ്പോ ചെയ്യാന്ന്ച്ച് വാങ്യെണ്.
ആഹ് ആ ആ പെട്ടെന്ന് കൊറെ ആൾക്കാരൊക്കെ ഉള്ള സമയത്തൊക്കെയി. പല വിശേഷ വരലുണ്ടാവുമ്പൊ കൊറേ പേര് വരുല്ലോ, അപ്പൊ നമുക്ക് വീപ്പും പുതുപ്പും ഒക്കെ തിരുമാണ്ടാവലോ. അപ്പൊ അതിനൊക്കെ നോക്കുമ്പോ നല്ലന്നെയേണ്
ആഹ.
രണ്ട് തുണിയൊക്കെള്ളച്ചാ, ഒരാളുടെയക്കെ തുണിയക്കൊളച്ചാലേ നഷ്ടാണേ. കറണ്ട് ബില്ല് നഷ്ടല്ലേ നമുക്ക്. കൊറെ തുണി ഉണ്ടെങ്കില് നമുക്ക് ഇടണെന് കൊഴപ്പില്ല.
ഉം നമ്മക്ക് അത്രയല്ലേ ഉള്ളൂ.
ആ ഉം. പിന്നെ വിരിപ്പും പുതപ്പും അങ്ങനെയെല്ലാം ഉണ്ടാകുന്ന സമയത്ത് ഉപയോഗിക്കാം.
ആ അങ്ങനെ വിചാരിക്കും ഇങ്ങനെ മഴങ്ങനെ കാണുമ്പോളേ, ഒണങ്ങി കിട്ടാതിരി കുമ്പോ വിചാരിക്കും വാഷിംഗ് മിഷൻ മേടിച്ചാലോന്നു. അങ്ങനെ അപ്പ ന്ന അത പുറത്ത് പോയപ്പോഴാണ് ങ്ങനെ അവിടെ കട കണ്ടപ്ളെ വെറുതെന്ന് കേറി ചോദിച്ചതാ. എങ്ങനെണ്ട് വിലന്ന്റിയാൻ വേണ്ടീട്ട് നീ ഇപ്പ മേടിച്ചതത്രെ?
ഞാന് വങ്ങേന്, ഞാന് വാങ്ങേ പന്ത്രണ്ട പതിമൂന്ന അങ്ങനാ.
അത്രയില്ലേ. ആ രണ്ടും കൂടെള്ളതിന് അത്ര ആ ത്രായിട്ടോള്ളൂ. അപ്പൊ പിന്നെ കമ്മിയാ തോന്നുന്നു.
ആ ഞാന് കമ്പനി നോക്കിട്ടാ വാങ്ങിയ. അതില് കൊറവെ ചെറിയ റേറ്റിനെല്ലാം ഉണ്ട്. ഞാൻ വേൾപൂൾ കമ്പനിയാ വാങ്യെ. ആ ഇണ്ട്
ആ ഇവിടെ നോക്കിയപ്പോ ഇരുപതിന്റെയാ പറഞ്ഞത് അവര്. രണ്ടും കൂടെ ഉള്ളതേ. ഇരുപത് ഇരുപത്തഞ്ച്, ആ അതെ ഏത അത ഏതോ കമ്പനീന്ന് ഓർമില്ല.
ആ ചെറിയ കമ്പിനീന്റെല്ലാം ചെറിയ റേറ്റ് ണ്ട്. ഇത് പിന്നെ നമ്മള് വേൾപൂൾന്നെ നോക്കിയെടുത്തത് കൊണ്ടാണ് കൊറച്ച് റേറ്റ് കൂടീത്. ആഹ ആഹ ആ വേൾപൂൾ നല്ല കമ്പിനിയാണ്. ആഹ നമ്മള ആവശ്യത്തിന്. ആ ഏഴര കിലോന്റെ സാധനം കൊള്ളും.
ആഹ് ആ അത് വലുപ്പൊക്കെണ്ട് പക്ഷെ ഇരുപത് ഇരുപത്തഞ്ച്, റ്റ് പറയുമ്പോ കുറച്ച് കൂടുതലല്ലേ.
ആഹ അതേലെ അത് കൂടുതല.
അപ്പൊ പിന്നെ ഇങ്ട് പോന്ന്‌. ഇനി വേറെ എവിടെയെങ്കിലും കടയിൽ ചൊയ്ക്ക വെച്ചിട്ട്.
ആഹ എല്ലാം ഉള്ള ഷോറൂമിൽ പോയി നോക്കിയാ മതി.
ഷോറൂ പോയാ മതി. നി അവിടുന്നാണ മേടിച്ചേ ഷോറൂംന്നാണ മേടിച്ചേ.
ആ അതെ ഞ
ആഹ് ആഹ കേട്ടണ്ട്.
ആഹ അവിഡെല്ലോം ഉണ്ടല്ല.
എല്ലാടത്തും ഉണ്ടോ?
ആ എവിടെയല്ലോക്കെ കേ കണ്ടിട്ടുണ്ട്.
ആ ആ.
ആഹ
ക്കെ റെഡി ആവാന്നുണ്ടെങ്കിലേ
ആഹ
ഞാനപ്പോ ഇവിടന്നും പറ്റിയില്ല എന്നുണ്ടങ്കെന്ന അപ്പൊ ങ്ങട് വരാ. ആ ഭാഗത്തിന്റെ അവിടേക്കാ അങ്ങൂടെ വരാം
ആഹ്
അങ്ങനെ മഴ കാണുമ്പോഴാണ് ഇല്ലെങ്കിൽ നമുക്ക് കല്ലുമ്മ തിരുമ്പാണ് നല്ലത്
ആഹ് ഒണക്കാന് യൂണിഫോമെല്ലാം ഒണങ്ങി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ
ഒണങ്ങി കിട്ടാം ആ അത് ആവുമ്പോ പിറ്റേ ദിവസത്തക്ക് ഇടുവോ വേണ്ടേ
ആഹ്
ഒരു ദിവസം ഇട്ടതന്നെ ഇട്ടോടുക്കാൻ പറ്റില്ലല്ലോ
ഇല്ല ഇല്ല
കുട്ട്യോൾക്ക് ആ അതാണെങ്കിൽ ആകെ മണ്ണിൽ പെരന്നിട്ടാവും ചെലപ്പോ വരുന്നുണ്ടാവുക മണി ചെളി ഒക്കെപ്പടയല്ലേ
ഉം
പോകുമ്പോ നല്ലതിൽ പോകും വരുമ്പോ ചെലപ്പോ ഇൻസൈഡ് ഇതൊക്കെ മാറിട്ട് നല്ല കോലം മാറിട്ടുണ്ടാവും വരുന്ന കോലം വേറെവും ആഹ് ഇണ്ടാവേ അതാണ വീണ് മുറിഞ്ഞിട്ട് കാൽമും മുറി ആഹ് വഴക്കീട്ടൊക്കെ ഇണ്ടെ ഇണ്ട് ഇണ്ട് കാല്മ
ട്ടൊന്നും ഇല്ല
ആഹ് ആകെങ്ങട് കീറി പൊളിഞ്ഞിട്ടുണ്ടാവും അ പേന്റെ രണ്ടു ദിവസ മഴക്കാലം കഴിയുമ്പോക്കും വേറെ എടുക്കേണ്ടിവരുന്ന അവസ്ഥ
ആ അത് അത് ശെരിയാ എല്ല ഇടക്കുണ്ടല്ലേ ഇത് ആ
തൊറന്നിട്ടിപ്പോ ഒരു മാസം കൂടെ ആയിട്ടില്ലാലോ ആ അപ്പൊ തിരുമ്പി ഒണങ്ങാൻ ഇപ്പൊ ഒരു നല്ലൊരു ബുദ്ധിമുട്ട് തന്നെയ ഇത് മഴ ഇങ്ങനെ അടഞ്ഞു നിൽക്കുമ്പോള അല്ലെ കൊഴപ്പമില്ലാരുന്നു
ആ അതുകൊണ്ട്ന്നെ എന്നാ അതുകൊണ്ട് നല്ല മഴ ഒറ്റ മഴയെങ്കില് ഉണക്കൂ ഈ കൊറച്ച് രണ്ട് മൂന്നെണ്ണായിട്ടിടാൻ ഒരു മടിയാണ് കൊറച്ച് അത്രേല്ലും ഉണ്ടാവോ നമ്മളെ വീട്ടിലേ
ആഹ് അത്രൊക്കെ ഉണ്ടാവും ഉം ഇപ്പൊ തന്നെ കറണ്ട് ബില് അത്യാവശ്യംണ്ട്
ആ കൊറെ ഇണ്ടെങ്കിലല്ലേ ഇട്ടാൽ ലാ ള്ളൂ ഇത് രണ്ട് മൂന്ന് തുണിക്കായിട്ട് ഇടണ്ടേ വിചാരിചിട്ട് മടിച്ചിട്ടിടുല
ആഹ് മടിച്ചിട്ടിടില്ല പിന്നെ അത് നോക്കാ നിക്കണ ആ നേരം അതാ വിസിലടിക്കുന്ന നേര അത് കൂക്കൊക്കെ ചെയ്യാ ആ ആ നേരം നേരം രണ്ട് കല്ലുമട്ടി രണ്ട് ഒരച്ച പിന്നെ അതായി ഇത് നോക്കിയിരിക്കണ്ടേ ഈ രണ്ട് തുണി ഇങ്ങനെക്കുമ്പോളേ മറ്റേതാകുമ്പോ ആ പണിയൊന്നും ഇല്ല അപ്പൊ നമ്മള് വി സില് വന്ന് അതിന്റെ ഒരു ഇത്ണ്ടല്ലോ ഒരു കൂക്കല എന്താറ്റാണ്ടല്ലോ ആ തുണിട്ടര് ആയി കഴിഞ്ഞ കഴിഞ്ഞ അലക്കി കഴിഞ്ഞാ അത എത്ര നമ്മള് വീസില് അത് ഇതാക്കുമ്പോയി
ഓട്ടോമാറ്റിക്കെങ്കിൽ അലക്കി ഒണക്കി എല്ലാം കഴിഞ്ഞിട്ട് വിസിലടിക്കും
എല്ലാം കഴിഞ്ഞട്ട് വിസിലേക്കും ഒണക്കലും കഴിയും എന്നിട്ടയ്ല് അപ്പളാണ് സൗണ്ട് വരിക അല്ലെ അപ്പൊ നമുക്കാ തുണി എടുക്ക വേണ്ടുള്ളൂ അല്ലേ അപ്പൊ നമ്മള് വഴുകിക്കഴിഞ്ഞാൽ കുഴപ്പുണ്ടോ കൊറച്ച നേരം വഴുകി കഴിഞ്ഞാൽ ഇല്ലല്ലോ ഒണങ്ങിയതന്ന് അതൊന്നും കൊഴപ്പം ഉണ്ടാവില്ലല്ലോ
ആ അവിടെ ഓഫായിയ അവിടെ സ്റ്റോപ്പ് ആയി നിക്കും
പിന്നൊന്നുല്ല്യ അതി നമ്മള് വൈകുന്നേരം എടുത്തുന്ന് വെച്ച് രാവിലെ ഇട്ട് വൈകുന്നരം എടുത്തുന്നു വെച്ചാലും കുഴപ്പില്ല
ഇല്ല ഇല്ല
അങ്ങനെ കൊഴപ്പില്ല അല്ല ചില ഇതി ചിലപ്പോം അവിടെ അലക്കിയത് കുറച്ച നേരായിൽ അലക്കിയിട്ട് തണൂളൊക്കെ പടകളാം കളർളകി എന്തേലെങ്കിൽ ഒരുമിച്ച് വരുമ്പോളയോ എല്ലാം കൂടെ ഒരുമിച്ചല്ലേ
ആഹ് അത് ഓട്ടോമാറ്റിക് സർമ അങ്ങനെയാണ് മറ്റേതകുമ്പോ നമുക്ക് നോക്കി നോക്കി എടുക്കാം
ഓക്കെതാ എല്ലാം ഉണങ്ങുമല്ലോ നേരെ ഉണങ്ങിട്ടുണ്ടാവ പോകോ നമുക്കൊന്ന് വിടർത്തിയിട്ട് വേണ്ടല്ലോ
ആ ഒന്ന് വെറുതെ ഫൻല ഇട്ടാല ഉണങ്ങും
പ അത് വരാ അങ്ങനെ ഉണങ്ങിട്ടുണ്ടാവൂലേ
ആ തടിച്ച എന്തെങ്കിലും ഉണ്ട ങ്കിൽ പിന്നെ കുറച്ച് ജീൻസ് വലത്തി ഉണ്ടാവൂല്ലേ
ആഹ അത്
അതെ കുറച്ച് തണുപ്പ് ഉണ്ടോ ഉം അല്ലാണ്ട് ബാക്കിയുള്ളതല്ലേ ഏകദേശം ഇതാവ ഉണങ്ങും പിന്നെ ചെറിയൊരു ആഹ പിന്നെരു ചെറിയ ഒരു ഇത് വേണ്ടു
ആഹ ചെറിയൊരു ഒന്ന് ഷൂ ഇണ്ടാവല്ലെ ഫാന് കൊറച്ച് സ്പീഡില ഇട്ടാലും മതില്ലേ ഉം ഉ അപ്പൊ അങ്ങനത്ത കുഴപ്പില്ലല്ലേ രണ്ടും കൂടെ ഉള്ളത്
ഉ ആന്റെ തറവാട്ടില് ഏതാണ് ഓട്ടോമാറ്റിക് അതുകൊണ്ട് അതിനെപ്പറ്റി അറിയാം ഞാൻ ഇവിടെ വാങ്ങിയത് ഓട്ടോമാറ്റിക് പക്ഷെ ഇനി ഓട്ടോമാറ്റിക് കപ്ലയിന്റ് ഇടക്ക് വേഗമാവും എന്നെ പറയുന്ന ഇട്ടുകൊണ്ട് നമ്മള ഇതിന്റെ സാധാ വാങ്ങിയത്
ആഹ തിരുമ്പല് കഴിഞ്ഞഞ് ഉറക്കാലോ അല്ലേ
ആ് തിരുമല കഴിഞ്ഞട്ട നമ്മള് ഇപ്പൊ ഇട്ട് കൊടുക്കണം മറ്റേതാവുമ്പോ ഉണക്കാന്
ആഹ
ഉം
എന്തായാല ഇപ്പ നോക്കിയക്കണന്ന് വിചാരിക്കണ്ണ്ട് കുട്ടികളുടെൊക്കെ ഡ്രസ്സ് ഉണങ്ങാനാ ബുദ്ധിമുട്ടി എന്റെ പിന്നെ അങ്ങനെ പോയൻ പറ്റായിരുന്നു
യൂണിഫോം ആണ് അതില്
ആഹ എന്തായാലും ഒന്നും കൂടെ നോക്കിയോക്കട്ടെ ഇവിടെ എവിടെങ്കിലും കടയകള്ളേ
ആഹ
ഇവിടെ ഇല്ലെങ്കിൽ അങ്ങോട്ട് വരാം
ആ ചെറിയ ഷോപ്പ് ആവുമ്പോന്ന് വില കൂടുവാ
ചെറുതിലെ കമ്മിണ്ടാവ അല്ലെ ആഹ ഇപ്പ ഓണ ആവറായല്ലോ ഇപ്പൊ ഓഫർ ഇണ്ടാവും ആഹ ഇപ്പൊ കമ്മ ണ്ടാവല്ലേ ഇപ്പൊ കടുല്ല കമ്മില ഇണ്ടവാ ആഹ
കുറവരു ഇന്നേരം പോയി എടുത്താൽ മതി ഓണ ആവാനല്ല അഗസ്റ്റില് ഓണല്ലേ
ആഹ എന്തായാലും അങ്ങനെ എന്തെലും നോക്കാം
ആഹ
എന്തായാലും ഞാ നോക്കിട്ട് വിളിക്കാ എനിക്ക് പോയിടിച്ച ഇവിടന്ന് കിട്ടില്ലാന്നുണ്ടെങ്കിൽ എനിക്ക് പറ്റിയിട്ടല്ല തോന്നാണെങ്കിൽ അങ്ങോട് വരാം അപ്പൊ നിന്നെ വിളിക്കാം അപ്പൊ നീ ഒന്ന് വന്നാ മതിപ്പൊ
ആഹ എന്ന പിന്നെ
അല്ല അങ്ങനെ ചെയ്യാട്ടോ
ആ എന്നാ പിന്നെ വിളിക്കാ ആ ഓക്കെ ശരി